സുഖാണോ?
ആഹ്, സുഖാണ്
ആഹ് എന്തെട്ക്കാ
ഇപ്പ ഫുഡൊക്കെ കഴിച്ചിട്ട് വെറുതെ ഒന്ന് കെടക്ക്ണു
ആഹ്, ആഹ് ഉച്ച മയക്കത്തിലാ ഉച്ചയ്ക്ക് ഒർങ്ങോ?
ഇല്ല്യല്ല്യ വെറ്തെ ഫോണില് നോക്കിരിക്കും
ആഹ്
ആഹ്
ഉം, പിന്നെ ടൂറൊക്കെ പോയോ വെക്കേഷന് ഒക്കെല്ലേ?
ഇല്ല്യ, എവിടിം പോയിട്ടില്ല്യ.
ആഹ്, കുട്ട്യളൊക്കെ
കുട്ട്യള് വല്യ വല്യ കുട്ട്യളാ രണ്ടാള്, ഒരാൾ ഓക്വിപേഷൻ തെറാപ്പിക്ക് ഠിക്ക്ണു ഒരാള് പ്ലസ് ഇഞ്ഞി പ്ലസ് ടു ക്ക്
ആഹ്, എന്ത്‌ പഠിക്ക്ന്നത്?
ഓക്യുപേഷണൽ തെറാപ്പി പ്ലസ് ടു കഴിഞ്ഞിട്ട്. ഉം, പിന്നെ
പിന്നെ, എങ്ങനെ ചൂടൊക്കെണ്ടോ?
ഇല്ല ഇപ്പ എടക്ക് മഴയുള്ളത് കൊണ്ട് ചൂട് ഭയങ്കര ചൂടൊന്നുംഇല്ല്യ
ആഹ്, ഉം ഇവിടേക്കെ നല്ല ചൂടാ
അതേലേ എവിടേണ്?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
! ! ! ! ! ! ! ആഹ്, ഞങ്ങളും! ! ! ! ! ! ! ഞങ്ങള്! ! ! ! ! ! ! സൈഡ്
ആഹ് ഇത്! ! ! ! ! ! ! ! പറിം! ! ! ! ! ! ! ! കഴിഞ്ഞ് ഉള്ളിൽക്കാണ്.
ആഹ്, അത് ശെരി
നല്ല ഗ്രാമം കൂട്തലാണ്. നല്ല ഗ്രാമവും നെല്ലും വയലും ഒക്കെ ആയിട്ട്
ആഹ് ഓക്കെ അയ്ശെരി പിന്നെ ടൂറൊക്കെ പോയോ എവ്ടേലും?
ഇല്ല ഞാന് എവിടെയും പോയിട്ടില്ലപ്പോ എടയ്ക്ക് ഞങ്ങള് വർ ക്കിയ്യ്ന്ന്ണ്ട് ഞാനേയ്
ആഹ്.
അം അപ്പം ഡെയിലി ഒന്നും ഇല്ല്യാ, ആഹ് ഇൻക്കൊരു ചെറിയ മോളുണ്ട് രണ്ട് വയസ്സേ ഉള്ളൂ അപ്പം അത് ഞാൻ ഡെയിലി ഒന്നും പൂവാൻ പറ്റില്ല്യ പ്പാരെങ്കിലും ലീവ് വെര്ന്ന സമയത്ത് മാത്രം കേറോള്ളു
എന്താവടെ ജോലി?
ഞാന് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. കണ്ണിന്റെ പവറ് ടെസ്റ്റെയില്ലേ
സിലായി ആഹ്, ആഹ്, ആഹ് ഓക്കെ ഓക്കെ ആഹ് അയ്ശെരി.
രെങ്കിലും ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്ഥലത്ത് ആരേങ്കിലും ലീവ്ള്ള ദിവസങ്ങൾലിങ്ങനെ പറയും ലീവാണ് വരാൻ പ റ്റോ ചോയിച്ചാ അങ്ങനെ ചെല്ലും. പ്പൊരോരാഴ്ചത്തേയ്ക്ക് വർക്കിന് വെരാൻ പർഞ്ഞിട്ട്ണ്ട്.
ആഹ്, ഓക്കേ, ഓക്കേ, ഓക്കേ ന്നിട്ട്പ്പം എവടെപ്പട്ത്തൊക്കെ പോയ ടൂർ പോയ സ്ഥലം എവിടെയാ
ടൂർ എവിടെയും പോയിട്ടില്ല്യ. അതാ ഞാൻ പർഞ്ഞ പ്പോ പോണന്നൊക്കെ ചെന്നൈ പോണം വാട്ടി ഇരുന്നാണ് അപ്പഴാണ് ഇപ്പം ഇവിടെ ഒരാഴ്ചത്തേയ്ക്ക് പറഞ്ഞേക്കുന്ന അപ്പം ഇനി ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പോകാ വെച്ചിട്ടിരിയ്ക്കാണ്.
ആഹ്.
ഉം അതൊരു കസിന്റെ വീട്ണ്ടവടെ
ആഹ്, ആഹ്, ഹ, ഹ, ആഹ്
അപ്പം അവിട്യ് ക്ക് അങ്ങനെ പുവ്വാ പറഞ്ഞിട്ട് എടക്കായി ഞങ്ങള് അങ്ങനെ പോകും.
അത്ശെരി നിങ്ങള അടുത്ത് ടൂറിസ്റ്റ് പ്ലെയ്സ് ഒക്കെ ഇല്ല്യേ
അടുത്ത് ഇവിടെ നെല്ലിയാമ്പതി മലമ്പുഴാ അതൊക്കെ ഇവിടെ അടുത്താണ് ഉം നെല്ലിയാമ്പതി ഇവിടുന്ന് കൊറച്ച് ദൂരം ഉണ്ട് മലമ്പുഴ പിന്നെയും വല്ല്യ കൊഴപ്പൂല്ല്യ.
അപ്പം അവിടൊക്കെ പോവാറില്ലേ
ആഹ് മലമ്പുഴേ പൂവാറുണ്ട് നെല്ലിയാമ്പതീ ഒരു തവണ പോയിട്ട്ണ്ട്. പിന്നെ ഈയെടക്ക് പഴനി ഒന്ന് പോയിട്ട് വന്നൂ മോൾടെ മൊട്ടയടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം ഈ എടക്ക്ന്ന് പഴനിയിലൊക്കെ പോയിട്ട് വന്നു ഇപ്പം വെക്കേഷൻ തൊടങ്ങിയ ശേഷം അതേ ഉള്ളൂ ആകെ പോയത്
ഞാനും അതെ മലമ്പുഴേല് പോയിട്ടുണ്ട് ആ നെല്ലിയാമ്പതി ഒരു തവണ കണ്ടൂ പിന്നേ അടെ എല്ലാ ഇടത്തൊന്നും പോയിട്ടില്ല്യ കൊർച്ച് സ്ഥലൊക്കെ അ ഫാമ് പിന്നേ അവിടൊക്കേന്ന് പറഞ്ഞ ഒരുപാട് പന്നി സീതാർ കുണ്ടക്കം പോയി പിന്നേ എന്താ അതേപോലെ അവിടെങ്ങട് പന്നികള് നമ്മളെ ന നമ്മളെ ചുറ്റും നടക്കൂല്ലേ അവിടെക്കെ പോയാല് നമ്മളടുത്ത്ങ്ങനെ വരും നമ്മള് വിട്ടിട്ടില്ലേപ്പിന്നെ നമ്മളങ്ങനങ്ങ് കാണൊന്നുല്ലല്ലോ നമ്മള വീടിന്റെ അവിടെ ഒന്നും അധികം കാണൊന്നുല്ല. പക്ഷെ അവടെ വ മനുഷ്യമ്മാര് അലയണ പോലെ അങ്ങനെ അ ത്രീം ആൾക്കാര്ടെ ഏറ്റ് ഭയങ്കര ഒരു ഇതാണല്ലോ ഈ പന്ന്യേള്. നമ്മള് അവിടെ ഫുഡ് ഒക്കെ കഴിക്കാൻ ഇരുന്ന സമയത്തേ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിരുന്നു അത് ഞങ്ങൾക്ക് ചുറ്റും പന്ന്യോള് ഞങ്ങളെ എടേക്കൂടെ ഇങ്ങനെ ഓട്വേര്ന്നു നമുക്കന്നെ പേടിയാവും എന്തേലും ചെയ്യോന്ന് പക്ഷെ അവരൊന്നും ചെയ്യ്ണൊന്നുല്ല്യാ.
പക്ഷെ ഇവിടെ ഇണ്ടേ ഞങ്ങടെ വീടിന്റെ അവിടി ഇണ്ട്ട്ടോ കൊറേ പന്ന്യേള്ണ്ടേ. പാ വയലല്ലേ പ പാടത്ത് ഇഷ്ടം പോലെ പന്ന്യേള് വെരും. വെല് വെൽത് അത് ചെലത്ങ്ങള് ഇടിച്ച് വീഴൂട്ടോ. റോഡി കൂടെ പോകുമ്പഴെക്കേ വണ്ടി ഇടിച്ചിടാ അങ്ങനെയൊക്കെ ചെയ്യും.
പക്ഷെ നമ്മള് അതിന്റെ മുന്നില് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കില് അത് ഭയങ്കര ഇതാ തോന്നുണ്ട് നമ്മളേം കൊണ്ടേ പോവുള്ളു തോ
ഉം പോവും അത് നല്ല ഇടിഇടിക്കും ഇടിച്ച് കഴിഞ്ഞ നമ്മള് വീഴൂം ചെയ്യും ആ പരുവത്തിലേ ഇടിക്ക്യുള്ളൂ. ആഹ് പക്ഷെ നല്ല വണ്ണു ത്‌ നല്ല തടിയും എന്താ പറയാ അയ്നല്ല ഹു ഉയരൊക്കെപ്പിന്ന് രാവിലെം കൂടി ഒന്ന് വ ന്നേയുള്ളൂ ഞങ്ങളത് കൂടെ
ആഹ് ഇബടെ അങ്ങനെ കാണാെന്നുല്ല അത് നമ്മള് രാവിലെ ക്കെ നമ്മൾ എണീറ്റിട്ടുണ്ടെങ്കിയമ്മള് തൊടിയിലൊക്കെയിങ്ങനെ പിന്നെ എന്താ ത് അതിന്റെ അടയാളങ്ങളൊക്കെ കാണാ അതേപോലെ നമുക്കോരോ വാഴിം അതൊക്കൊന്ന് നശിപ്പിച്ചിട്ടൊക്കെ അങ്ങനൊക്കെ കാണാന്നല്ലാതെ ശെരിക്ക് നേരിട്ടി കണ്ടിട്ടില്ല പലരും കണ്ടോരുണ്ട് പിന്ന ച ത്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട് ട്ടോ ആൾക്കാര് ആഹ് അങ്ങനെ ന്നുല്ല്യ. പക്ഷെ ഭയങ്കര ഉപദ്രവണ്ട്ട്ടോ. പിന്നെ ഈ ആൾക്കാര്ടെ കൃഷിയൊക്കെ ഞങ്ങളടുത്തും പാടൊക്കെ തന്നേണ് അപ്പൊ അയില് ആൾക്കാരൊരുപാട് വാഴൊക്കെ അവര് പാട്ടത്തിനൊക്കെ എട്ത്തിട്ടാവോരോന്ന് കൃഷി ചെയ്യ്ണ്ടാവാ പക്ഷെ അതൊക്കെ നശിപ്പിച്ചിട്ട് പിന്നെ കടം വാങ്ങിട്ട് ചെയ്യ്ണതാവും. ആഹ് അയ് ശെരി ആഹ് ആഹ്
ച്ചി കേട് വരുത്തിയിട്ടേ പോവുള്ളൂ അപ്പൊ ഈ ഉം ന്ന പടക്കൂല്ലേ പടക്കോക്കിട്ട് പൊട്ടിക്കു അവര് പക്ഷെ ഇതിന് ഇതിന്റെ ദേഹത്ത്യ്ക്കല്ല പൊറത്തെവിടെങ്കിലും ശബ്ദം കേക്കുമ്പോ ഇവരോടും. അതിന് വേണ്ടിട്ട് സൈഡിലെവിടെയും പടക്കൂട്ട് പൊട്ടിക്കും അങ്ങനെയൊക്കെ ചെയ്യ് രാത്രിയൊ ക്കായാ ഭയങ്കരോ രാത്രിയൊക്കെ നല്ല ശല്യണ്ടാവും പിന്നെ ഈ
ആഹ്
ഞങ്ങളവിടെ എന്താ നായ്ക്കള്ണ്ട് അപ്പൊ നായ്ക്കള് ക്ക് പെട്ടെന്നറിയാൻ പറ്റുവല്ലോ ഭയങ്കരായിട്ട് കൊരയ്ക്ക്യ രാത്രി കെടന്നിട്ട് എ ശബ്ദൊക്കെ ഉണ്ടാക്കും രാ മിക്ക ദിവസങ്ങളിളുണ്ടാകും പകലങ്ങനെ അധികം കാണ്ല്ലാ പക്ഷേ ഇന്നെന്തോ രാവിലെ കണ്ടു ഞങ്ങടെ അടുത്തവിട്ട്ത്തെ ഒരു ചേച്ചി പറയുണ്ടായിരുന്നു നല്ല തടിയിണ്ട് നല്ല വ അ നീളു ണ്ട് വയങ്കരെ വെല്തായിരു ന്നു അത് പ്പൊ ഇത്തിരി നേരത്തെ ഇത് കൂടെ പോയി പർഞ്ട്ട് കം നമ്മുടെ വേലി കമ്പികളൊക്കെ വേലിയെ ക്കിലേ അതൊക്കെ ഇടിച്ചു പൊട്ടിക്കും
അയ് ശെരി അത് പറയുമ്പോ കമ്പിയാണല്ലോ അത് ലെ
ഉം കമ്പിയാണ് അപ്പൊ അതൊക്കെ നമ്മുടെ ഇവിടെ മതില് കമ്മ്യാണ് ഇവിടെക്കെ കൊറെ വേലികളാണ് നമ്മളൊന്നെങ്കീഎന്താ പറയാ ഉം അ വേലി ഏ കമ്പി വെച്ചിട്ടുള്ള വേലിയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെടികള് വെച്ചിട്ടൊക്കെ കുത്തി കുത്തി കുത്തി നല്ല ഗ്രാമത്തിലുള്ള അത് കണ്ടിട്ടുണ്ടോ ന്ന ന്നാ
ആഹ് ആഹ് ഇണ്ട് അറിയേയ് നമ്മളങ്ങൻത്തെ സ്ഥലം തന്നെണ് നാട് നമ്മളെ ഗ്രാമാണ് കുഗ്രാമാണ്
ആഹ്
പിന്നെ അഹ് ഇതുപോലെക്കെ കമ്പികളും അങ്ങനെയൊക്കെ തന്നെ ഇവിടേം നമ്മളെ വീടുകള് ക്ക് മതിലുണ്ടെങ്കിലും പാടങ്ങളൊക്കെ ഇങ്ങനെ ഇതുപോലെ വേൽക്കമ്പിയൊക്കെ കെട്ടീറ്റ് ആൾക്കാരീ പന്നി ശല്യം ഒഴിവാക്കാനാണ് കുറേ അങ്ങനെയൊക്കെ ചെയ്യുന്നെ നമ്മളിവിടെയൊക്കെ കൃഷിയൊക്കെ നശിപ്പിച്ച കാരണം
ഉം
പക്ഷേ അതോണ്ടൊന്നും കാര്യല്ല്യ തോന്ന്ണ്ട്
ഉം അഒന്നും അഒക്കെ കളയും
അതെ അതെയതെ അതൊക്കെ ന നശിപ്പിച്ചിട്ട് ഇപ്പൊ അയ് കാരണം ആൾക്കാര് ആഹ് പറ്റില്ല അതെയതെ പിന്നെ ഇ പ്പോ ആൾക്കാര് ആ കൃഷിയെന്നെ ഒഴിവാക്കി കാരണം കൃഷി ചെയ്തിട്ട് അവര് ക്കെന്തേലും ഏണിങ്സ് ങ്ങട്ട് കിട്ട്ണ്ടങ്കിലല്ലേ നമ്മളത് ചെയ്യ്ണോണ്ട് കാര്യൊള്ളു ചെലോര് കടം വാങ്ങിട്ടാവും ചെയ്യ്ണ്ടാവാ
ആഹ്
അപ്പൊ അത് നമുക്ക് അതുകൊണ്ടൊരു കാര്യല്ല നഷ്ടാണെങ്കിൽ പിന്നെ അത്ക്ക് അതില്ക്ക് തിരിയാതിരിക്കല്ലേ ഏറ്റോ ബെ സ്റ്റ് അങ്ങനെ അങ്ങനെ ചെയ്യുണു അങ്ങനെ പോ ഇപ്പോ ഇവിടെന്ന് നെറേ പാടാ തൊട്ടടുത്തൊക്കെ ഫുൾ പാടാണ് അയിലൊക്കെ കൃഷി ആൾക്കാര് ഒഴിവാക്കി. പിന്നെ ചെയ്യ്ണോര്ന്ന് പറഞ്ഞാ അ ത്രീം ചു റ്റുപാട് നല്ലംമ്പോലെ ഒറപ്പും പന്നിയൊന്നും കടക്കാതിരിക്കാനുള്ള പല വഴികളും അത്രമാത്രം അവിടെ അടച്ചിട്ടാണ്. നോക്കീട്ടാണ്. ചെയ്യ്ണത്. അല്ല എന്നാലും വെരും ട്ടോ. അത് വേറെ കാര്യം എന്നാലും അമ്മോര് ശ്രമിച്ചോക്കും. അതേപോലെ അവരൊരരി ട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പടക്കോ അങ്ങനെയൊക്കെ വന്ന് പൊട്ടിക്ക്‌ണെ സൗണ്ട് കേക്കാം. പന്നികള് വരുന്നുണ്ടെങ്കി തൊരത്താൻ വേണ്ടിട്ട് ആവും ചെൽപ്പോ. എന്താ അങ്ങനെയൊക്കെ ചെയ്യണത് കാണാം. പിന്നെ ഈ പന്നികളെ കണ്ടിട്ടുണ്ട് ഞാൻ ചത്തിട്ട് കണ്ടിട്ടുണ്ട്. ട്ടോ. പക്ഷെ ഭയങ്കര നമുക്കൊരു അറപ്പ് വരും. ഒര് കാണുമ്പോ നമുക്ക് ഇഷ് ഇഷ്ടപ്പെട്ടേ പിന്നെ ചെലപ്പോം വിചാരിക്കും അത് ആൾക്കാര് പക്ഷെ കഴിക്കണവരും ഉണ്ടല്ലോ അതിന് ക അങ്ങനത്തെതിനെ കഴിക്കണവരും ഉണ്ട്
ആഹ് പുറ പുറത്തുന്ന് മേടിച്ചിട്ട് കഴിക്കും. ഇവിടെ ഞങ്ങളടെ വീട്ടിലൊക്കെ ഇങ്ങനെ വെക്കും ഞാൻ കഴിക്കില്ല. ല്ല. ആഹ് പൊറത്തുന്ന് ഇങ്ങനെ ആഹ് എന്നുവച്ച നമ്മുടെ നാട് ട്ടിലുള്ള പന്നികളെ അല്ലാട്ടോ ആഹ് അല്ലാതെ കിട്ടുന്നത്.
വർത്തണത്.
ആഹ് ആഹ് ഇവിടെ നാട്ടു കാ നാട്ടിലുള്ളെ അല്ലാതെ കാട്ടിലുള്ളേനേ കൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാ കേസ് വരും പക്ഷെ ആഹ് ഇത് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ പറ്റുന്നതിങ്ങനെ കിട്ടുമ്പോ മേടിക്ക ക്കാറുണ്ട്.
അതെ അതെ ആഹ് നമ്മള് നമ്മള് കഴിക്കാറില്ലാട്ടോ. നമ്മള് മറ്റേതൊക്കെ വേറെള്ളതൊക്കെ കഴിക്കുന്നല്ലോ ഞങ്ങക്ക് അത് കഴിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങളത് അങ്ങനെ കഴിക്കാറില്ല. പിന്നെ കഴിക്കലൊക്കെ ഓരോത്തരുടെ ഇഷ്‌ ടാട്ടാ അത് വേറെ കാര്യം അല്ലെ അതെ നിങ്ങളെ വീട്ടി
ശരിക്കും പ
ഇല്ലെൽ അതെ അതെ അതെ. നിങ്ങളെ വീട്ടില് കൃഷിയൊക്കെണ്ടോ
ചരക്കാം ചിക് ക്കൻ തിന്നുന്ന ആൾക്കാരുണ്ട്.
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ നിങ്ങളെ വീട്ടില് കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയായിട്ടില്ല് നെല്ല് ഉണ്ട് നെൽകൃഷി മാത്രം ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വേറൊന്നും കൃഷികളായി
ഉം അപ്പൊ സ്വന്തം ഇപ്പ ഇങ്ങള് ഉണ്ടാക്കണതാണോ അപ്പൊ നിങ്ങള് പിന്നെ അപ്പൊ അത് അതീന്ന് തന്നെ അരിയൊക്കെ നിങ്ങള് ഉപയോഗിക്കല് മട്ട
ഇല്ല ഇല്ല ഇല്ല അതൊക്കെ പുറത്തേക്ക് കൊടുക്കും. നമ്മള് ആഹ് കടേന്ന് മേടിക്കുള്ളൂ ന അതൊക്കെ ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മള് നമ്മളായിട്ട് കൃഷി നടത്തുകയല്ല ചെയ്യുന്നത്. വേറൊരാൾക്ക് പാട്ടത്തിന് കൊടുക്കുകയാ ചെയ്യുന്നത്. ആഹ് സ്ഥലം പാട്ടത്തിന് കൊടു ത്തിട്ട് അങ്ങനെ കൃഷി ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പ നോക്കി നടത്താൻ പ്രായാണ് അച്ച ച്ഛന് പിന്നെ അമ്മയ്ക്കും പ്രായാ അമ്മയ്ക്ക് കാലും കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നടത്താൻ പറ്റില്ല. അപ്പൊ അതൊണ്ട് ഞാനീ ശരി എന്റെ വീട്ടിൻ്റെ അവിടേയും മണ്ണാർകാടാണ് ആഹ് ഭാഗത്തൊന്നും അങ്ങനെ അധികം കൃഷി നെൽകൃഷിയൊന്നും ഇല്ല. ഇതെന്റെ ഭർത്താന്റെ വീടാണ് ഇപ്പൊ ഇവിടെ വന്ന ശേഷം ശരിക്കും പറഞ്ഞ നേരെ പാടങ്ങളും ഗ്രാമവും ഒക്കെ കാണുന്നതു തന്നെ.
അത് ശരി ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനത്തെ സൈഡാവൂല്ലേ താ താമസിക്കണത് പാലക്കാട് പാലക്കാട് അഗ്രഹാരം അങ്ങനത്തൊക്കെ ടൈ പ്പ് വീടുകളൊക്കെ ഉള്ള സ്ഥലത്താവും താമസിക്കണ്ടാവും അല്ലേ ആഹ് കൽപ്പാച ക്ക് കേട്ടണ്ട്. ആഹ് ആഹ് അവിടെയൊക്കെയാണ് ആഹ് അതു ശരി. അപ്പ ന അത് നമ്മള് ഇവിടക്ക് പോകുമ്പോ കാണോ കഞ്ചിക്കോടൊക്കെ പോകുമ്പോ കാണോ
കഞ്ചിക്കോട് പോകുമ്പോ കാണാൻ സാധ്യതയില്ല. ഇനി അവിടെ ഗ്രാമുണ്ടോന്ന് എനിക്കറിയില്ലട്ടോ ഏത് ഈ പറയുന്നതോ ഗ്രാമോ
പ്ലേസ്
ഇതില് കൽപ്പാത്തി നമ്മള് ഒലോക്കോട് വഴി വരിയാണെങ്കിൽ കാണും അപ്പൊ ഏതിലേ നിങ്ങള് വരാന്ന് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ ആ പക്ഷെ ഇന്ന് ഡയറക്റ്റ് അങ്ങനെ ഗ്രാമം കാണില്ല അത് ഉള്ളില് ക്യന്നല്ല എല്ലാ ഗ്രാമങ്ങളും അത്യാവശ്യം ഉള്ളിലേക്കാണ് പെട്ടെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഉം ഏകദേശം പാലക്കാട്ന്നൊരു പതിനഞ്ച് മിനി റ്റ് ട്ടുണ്ടാവും ഞാനീ പറഞ്ഞ ഗ്രാമങ്ങൾക്കൊക്കെ
അതെ അതെ ആത് ശെരി ആഹ് അവിടുന്ന് പാലക്കാട്ന്ന് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ദൂരേ ഉള്ളൂ
ആ അധികം വല്യയ്യതില്ല അഞ്ച് കിലോമീറ്ററിനുള്ളിലാണ് ഈ തിരുനെല്ലായി ഗ്രാമം വരുന്നത്
അപ്പ എല്ലാം ഞാൻ ചോയ്ക്കട്ടെ ഒരു കാളി റോഡൊക്കെല്ലേ അതൊക്കെ നിങ്ങള എടുത്താ ഒരു കാളിയ റോഡോ അങ്ങനെ എന്തോ ഒരു സ്ഥലംല്ലേ
കാളിറോട് എനിക്കത്ര അറിയുന്നില്ല കേട്ടേ ഏത എന്താറിയോ ഒരേ സ്ഥല പേരുകൾ തന്നെ ഒരുപാടടുത്തുണ്ട്
കാളിറോഡാണോ വെളിയ വെളിയങ്കോടല്ലല്ലേ വെളിയംകോടു അല്ല അങ്ങനെ ഒരു സ്ഥല അദ്ഹ ആഹ് അത് ശരി നെങ്ക പെട്ടെന്ന് ആഹ്
പിന്നെ ഒരുപാടടുത്തുണ്ട് അപ്പോ അതുകൊണ്ട് നമുക്ക് കറക് റ്റ്ന്ന ഭാഗത്ത്ന്ന് പറഞ്ഞ കഴിഞ്ഞാല് ഒരു സ്ഥലം പറഞ്ഞ ഇപ്പോ എം എൽ എ ട് പറഞ്ഞ സ്ഥലം ഇവിടെ ഇവിടെ ഇണ്ട് എന്റെ ഭർത്താവിന്റെവിടെയിണ്ട് എന്റെ അമ്മയുടെ വീടിന്റെ സ്ഥല പേര് എം എൽ എ രോട് എന്നാ
ആഹ് അത് ശരി ആ അത് ശരി ആ അതെ അതെ അതെ അത നമ്മ അത് ശരിയാണ് ആഹ് അ പറയാൻ കഴിയില്ല ആഹ് ആഹ് ഈ നൂറണി ഇല്ല നൂറണി അത് ഞാൻ എവിടെ യാത്ര പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ആ ഈ പറഞ്ഞ സ ആഹ് ആ പ്ലേ അത എവിടെ എങ്ങനെ ബോർഡ് കണ്ടിട്ടുണ്ട് ആ ആ പ്ലേസ് ഞാന്
ആ അതീ പാലക്കാടിനടുത്തായിട്ട് വരും നമ്മള് കെ സ് ആർ ടി സിസ്റ്റാൻഡിന്റെ അത്ക്കുടെകെ വന്നുണ്ടെങ്കിൽ അവിടെ അടു തയിട്ട് വരും പാലക്കാട് കഴിഞ്ഞ് ഇത്തിരി കൂടിയുള്ളൂ
ആഹ് ശരിയാ ഭാഗത്തൊക്കെ അവിടെ കല്യാണങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ അങ്ങ അപ്പൊന്ന് പറഞ്ഞാല് ഇപ്പ ആ ഒരു സ്പെഷ്യൽ ഡേ മാത്രമല്ലേ നമ്മൾ വരുള്ളൂ അല്ലാതെ നമ്മള എപ്പോഴും കാ
നണ്ട് ഞാൻ പിന്നെ വിളിച്ചാൽ മതിയോ
ഓക്കെ ഓക്കെ അതല്ല ഇതൊരു മിനിറ്റ്സ് കഴിഞ്ഞിക്കുകയാണെങ്കിൽ അത് കിട്ടുവായിരുന്നില്ലേ അതിന് പിന്നെ വിളിക്കണ്ട ഓക്കെ